ഹലോ എന്താ പറ ആ കേൾക്കുന്നുണ്ട് പറഞ്ഞോ
അപ്പൊ അത് തന്നെ ഇന്നത്തെ കാലത്ത് എല്ലാം റെക്കോർഡ് എന്താ പറയാ കുട്ടികളെല്ലാവരും മൊബൈൽ യുഗത്തിലാണ് അപ്പ അവരെ കൈകാര്യം ചെയ്യാൻ നമ്മളും അതുപോലെ തന്നെ മാറേണ്ടതായിട്ട് വരും
അത് നമ്മള് ഇപ്പ വ വയ്റ്റില് ല്ലെ കുട്ട്യേള് നമ്മള് ചെയ്യ്ണത് അറിയുംന്ന് പറയ്ണ്‌ണ്ടല്ലോ അവര് അതില് വന്നത് തൊട്ട് കാണുന്നത് ഈ ഫോണോണ്ട്ല്ലെ കളികളായ്രിക്കും പിന്നെ ഇങ്ങനെ അവര് അയ്യോ ഇന്നത്തെ കു ട്ട്യേക്കും ആവൂല ഫോണില്ലാണ്ട് ഏഹ് രക്ഷിതാക്കൾക്കും ആവൂല
നമുക്കും ആവൂല നമ്മള് പിന്നെ നിക്കും പക്ഷെ കുട്ടികൾക്കും കഴിയില്ല അതും തീരെ ചെറിയ കുട്ടികൾക്കൊന്നും ഒട്ടും കഴിയില്ല
ഒട്ടും കഴിയൂലാ അതിപ്പം
മ്മള് ക്ലാസ് എട്ക്ക്മ്പഴും സ്മാർട്ട് ക്ലാസ്സ്കളെട്ത്ത് നോക്ക്യാ അ ഒരു വീഡിയോ കാണിച്ചും അങ്ങനെയെക്കെ ആവുമ്പ അവർക്ക് കൂടുതലെഫെക്റ്റീവ് ആവുന്ന്
ആഹ് അതില് അവര് നല്ല മുന്നില് നിക്ക്ന്നത് ഇപ്പൊ സ്കൂൾകളിൽല്ലെ ഓരോ ക്ലബ്ബ്കളും കാര്യങ്ങളും അത് ഇവര്ക്ക് നല്ലെ താല്പര്യല്ലേ പഠിക്ക്ന്നേനെക്കാട്ടിം താ ര് അങ്ങെൻത്തെതല്ലേ
അങ്ങനെയുള്ള കാര്യങ്ങളാ ഇപ്പൊ ഒരു നമ്മൾ പഠിപ്പിക്കാണ് നമ്മളെന്തോരം ചൊല്ലിക്കൊട്ത്താലും അവര് പഠിക്കില്ല പക്ഷെ ഏതൊക്ക ഏത് ഭാഷയിലുള്ളതും അവ ഒരു കാർട്ടൂൺ കണ്ടിട്ട് എന്ത് പെട്ടെന്ന് പഠിച്ചെടുക്കും
ആ ഓരോ പേരുകൾ ശരിക്കും പറഞ്ഞാ ഇന്നത്തെ കു ആൺകുട്ടികളെല്ലാം ചെറിയ കുട്ടികളെല്ലാം ഫുട്ബോളിന്നെ കളിക്കാര്ടെ പേര് പറയുന്നേക്കുമ്പം സ ക്ഷെ നമ്മള് മേലോട്ടോക്
സത്യം. ഞാൻ കഴിഞ്ഞ ദിവസം കൊറച്ച് കുട്ടികളോട് ചോദിച്ചു നിങ്ങൾടെ ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണ്. അപ്പോ അവർക്കൊക്കെയും അവരൊരാളെ പറഞ്ഞു. അപ്പൊ അതിന്റെ ന രാജ്യം ഏത ഏത് രാജ്യത്തെ പ്രസിദ്ധി എന്താ പറയണെ ആളാണത് കറക്റ്റായിട്ട് അവര് പറയുവാണ്. പക്ഷെ, പ്രനൗൺസേഷൻ പോലും ശെരിയാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്നോട് പറ യാണ്. ഇത് ഇത്ണ്ടല്ലോ രാത്രി ഒറങ്ങാതിരുന്ന് ടി വി കാണണം. അപ്പൊ അതിനകത്ത് കൃത് കൃത്യായിട്ട് അറിയാൻ പറ്റും ഇത് ഇങ്ങനെയൊക്കെ അതിന്റെ കൃത്യ ത്യമായിട്ടുള്ള ഡീറ്റെയിൽ അവരുടെ ഫ്ളാഗിന്റെ കളറ്
കളറ്
എല്ലാ കാര്യങ്ങളും ഈ നാലോ അഞ്ച ഞ്ചോ വയസ്സുള്ള കുട്ടികൾ പറയ്മ്പൊ ഞാൻ ഇവിടെ വീട്ടി വന്നപ്പോ പറഞ്ഞു ഞാനിന്നിങ്ങന ഇത്രയും കാര്യങ്ങൾ അവരിൽ നിന്നും പഠിച്ചിട്ട് വന്നിട്ടിണ്ട്. കാരണം അത്രയും ഇതായിട്ട് ട്ടാണ് അവര് പറഞ്ഞത് അവർക്ക് വരെ ടീമ്ണ്ട് ആരാധകരാണ് അവർ ര
ആഹ് അതാ പറഞ്ഞെ ചെറി ഇപ്പ നമ്മള് ഫോണില് വീഡിയോസിൽ പോലും കാണുന്നില്ലേ രണ്ടു വയസ്സും രണ്ടര വയസ്സുള്ള കുട്ടികള് ഇന്ന് ടീവിന്റെ ജേഴ്സിക്ക് വേണ്ടിട്ട് കരഞ്ഞിറ്റ് പ്രശ്നം ഉണ്ടാക്കുന്നു.
അവര് ഭയങ്കര ആരാധനയാണ് ആ ടീമിനോട്.
ആഹ് ഇതാ പറഞ്ഞത് ഇപ്പ കൊറെ കാര്യങ്ങൾ നമ്മള് പഠിക്ക്ണത് വരെടുത്തുന്ന.
ആ ഒരുപാട് കാര്യങ്ങള് ആഹ് ഉം. നമ്മൾ അവരിൽ നിന്നാണ് പഠിച്ചെടുക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ഓഹ്
അതാ പറഞ്ഞ ഇപ്പ നമ്മളെ ഇസ്കൂളുകളിൽ പോയാലും ടീച്ചേഴസ് പറയും നിങ്ങള് പരമാവധി ഫോൺ കൊടുക്കാതെ നോക്ക്ന്ന്‌. എങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഇവരെടുത്തുന്ന് നമുക്ക് ഫോണൊന്നും എടുത്തു മാറ്റാൻ പറ്റൊന്നില്ല. പിന്നെ കൊറച്ച് കൊറച്ച് കൊണ്ടര.
കൊറച്ച്‌ കൊണ്ടോന്നാലും എന്താ പറയാ അവർക്കതില്ലാതെ പറ്റില്ല.
പറ്റൂല. അത് വെച്ചാ അത് നമ്മളായിട്ട്ന്നെ ചെറുതിലേ ശീലിപ്പിച്ചു. പിനിപ്പോ മക്കള കുറ്റം പറഞ്ഞിട്ടെന്തേ
കാര്യല്ല അത് തന്നെ. അതുല്ല ഈ കാലഘട്ടത്തിൽ ഫോണില്ലാതെ ഒരു കൊച്ചും അങ്ങനെ നിക്കാന്ന് പറയണത് എനിക്ക് അംഗീകരി ക്കാൻ കാരണം എന്താ പറയണ അവര് അതിനത്താണ് അവരിതെല്ലാം കണ്ടൊണ്ടിരുന്ന് ട്ട് പെട്ടെന്ന്
അവരിപ്പോന്ന് പറഞ്ഞയിഞ്ഞ എന്ത് സ് സംശയം വന്നാൽ അപ്പ മെറ്റ അല്ലെങ്കിൽ ചാറ്റ് ജിപ്പിറ്റി എടുത്തിട്ട് അവര് ചോ ആഹ് എടുത്തിട്ട് നോക്കൂവല്ലേ ചെയ്യ്ന്നേ. വേറൊരു ഓപ്ഷൻ ഇല്ല. അതാ പറഞ്ഞെ നമ്മളെല്ലാം സംശയം വന്നയിഞ്ഞ നമ്മള് നമ്മളെ മുന്നിലുള്ള ആൾക്കാരോട് ചോയിക്കും. ഇവരിക്കതില്ല ഇവര്പ്പ തീർത്തു ഫോണില്.
നമുക്ക് ഇപ്പോഴും ചാറ്റ് ജി പിറ്റിയും മെറ്റ എഐ യും പറഞ്ഞാ വീണ്ടും നമുക്ക് സംശയുണ്ട് അത് പറഞ്ഞതാണോ ശരി അത് അടുത് ത്തുള്ളവര് പറയണയാണോ ശരിന്ന് ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്.
സത്യാണ് ഇവര്ക്ക് അങ്ങനെയെന്നോരു ചിന്ത പോലുല്ല.
ഇവർക്ക് ആരുല്ല. പേരന്റ്സിനോടില്ല ടീച്ചേഴ്സിനോടില്ല ആരോടുല്ല അവർക്ക് ഒരറ്റ ഇതേ ഉള്ളൂ ഫോണില് ചാറ്റ് ജി പി റ്റി അല്ലെ ജെമിനി.
ജമിനി ഇതൊക്കെ തന്നെ കാര്യ ആ
മനോ
ഉം ഈടെ ആ ഇത്. പറഞ്ഞിട്ട് കാര്യല്ല. പക്ഷെ നമ്മുക്ക് പോലെ അവരെ പർ അങ്ങനെ നോക്കിട്ടാണ് ഇപ്പ ഇങ്ങനെ ആ ചാറ്റ് ജിപിറ്റി നോക്കിട്ട് കിട്ട് വായിക്കു പ്പം പറഞ്ഞു തരുന്ന്ണ്ട്. നമുക്ക് എന്തെങ്കിലും സംശയം ഇപ്പ നമ്മളത് ചോയിച്ചു കഴിഞ്ഞാ അപ്പോ അവര് നോക്കുന്നില്ലേ?
അത് തന്നെ അവര് കൃത്യമായിട്ട് പറഞ്ഞു അവര് തന്നെ നമ്മളോട് ചോദിക്കും ചാറ്റ് ജി പി റ്റി നോക്കിയാ പോരെ. അല്ലെങ്കിൽ അതല്ലേ ഇതല്ലേ എന്ന്ള്ളത് കൃത്യമായിട്ടും
മ്മ് ഉം
അതുപോലെ ഒരു കാര്യങ്ങള് സർച്ച് ചെയ്യാനാണെങ്കി നമുക്കൊക്കെ എന്ത് പേടിയോ യൂട്യൂബിലോ അല്ലങ്കിൽ എ ത്തിലേലൊക്കെ ദ്പ്പോ എഴ്താന റിയില്ലാത്ത കുട്ടിയാണെങ്കി പോലും അവര് കൃത്യമായിട്ട് വോയിസ് റെക്കോർഡ് എടുത്ത് ത്ത് കൃത്യമായിട്ടഴ്തി
ആഹ് ഇപ്പൊ എന്ത എന്തെങ്കിലും ഫോണിൽ നമ്മള ഒന്ന് ചോദിച്ച നമുക്ക്ത് എവിടെയാ നമ്മള് ഫസ് ചോർമിക്കുന്നില്ല ഇവര്ക്കതറിയത് ന്തസ്ഥലത്ത്ണ്ടാവും ഫോണില് ഇ ഇന്നത് തൊർന്നാത് കി
ണ്ടന്നുള്ളത് പറയും അവര് ഭയങ്കര അപ്ഡേറ്റഡ ആണ് അഡ്വാൻസ് ആണ് അതിനകത്തൊക്കെ അതോ ഗെയിം ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവന എന്ത് പെട്ടെന്നാണ് പഠിച്ചെടുത്ത് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇൻട്രസ്റ്റ് അല്ലാതെ നമ്മളെ പോലെ മുറ്റത്തിറങ്ങിയരു ചെടിൽ പൂ കാണുക അല്ലെങ്കിൽ ഒരു പക്ഷികളെ കാണുക അതൊന്നും അവർ പ്പൊ ഒരു കൗതുകയല്ല ഒരു പൂ കണ്ട നമ്മൾ അതൊന്നൂടെ നോക്കുമ്പോം
ആഹ്
അതാ ചെടിൽ സ്വാഭാവികയിട്ട് ഉണ്ടാവണ പൂവല്ലേ എന്നുള്ളൊരു ചിന്ത മാത്രമേ കുട്ടികൾക്കള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു ചെടിൽ ആ അത് തന്നെ നമ്മളൊരു ചെടി നട്ട അതിനത്ത് പൂവിരിഞ്ഞു തേ കണ്ടോ അല്ല ഹായ്ന്ന് പറയുമ്പോ അതത് സ്ഥി അതാത് തിന് വേണ്ടിട്ടാൺല്ലോ നമ്മളത് ന ട്ട അത അതിനകത്ത് പൂവ ഉണ്ടാവും ആ ഒരു ചിന്തയാണ് അല്ലെ ആ ഒരു പറച്ചിലാണ് കുട്ടികൾക്ക് നമ്മള് പക്ഷെ ഒരു ചെടി നട്ട അതിന് എല വരുന്നുണ്ടോം പൂ വരുന്നുണ്ടോ മുട്ടു വരുന്നുണ്ടോന്ന് നോക്കും പിള്ളേരതിനൊന്നും അവർക്കതൊന്നും ഒരു ത്തല്ല ആ സമയത്ത് അവർക്ക് ഫോൺ ആണ് ആരെയും കുറ്റം പെയാൻ പറ്റില്ല അവരും ആൽഫാ ജനറേഷൻ അല്ലേ ഇപ്പഴ്ത്തെ ജനറേഷനാൺലോ
അതന്നെ മനസെറ്റും പറ്യാൻ പറ്റൂല അവര് ജൻച്ച് വീണുമ്പത്തോട്ടെ കണ്ട സാധനം താണ് അപ്പൊ പിന്നെ ത്യേകിച്ചരു ചില ആൾക നമ്മള് ഫോണ് കൊടുക്കലേല ഞാൻന്ത് ചിന്തിക്യു എങ്ങനെ ഇവര്ങ്ങനെ നിക്ക് തോന്ന്ണില്ല അങ്ങനെന്നൊരാൾ മക്കളെ കൊണ്ടവാൻ പറ്റ്ണില്ലത് ഈ ഒര് കാലഘട്ടത്തിൽ ഒര് ട്ടിപോലും ഫോണ് കൊട്ത്തിട്ടില്ല മ്മളെ മക്കൾക്ക് അങ്ങനെ ശീലില്ലാന്നല്ലാം പറയുമ്പോ സത്യം പറഞ്ഞാ എനക്ക് അത്ഭുതാ എനക്കൊന്നും പറ്റൂല
റ്റേ ഞ്ഞാനൊരു ക്ലാസ്സ് കേട്ടപ്പോ ആ ഒരു സാറ് പറഞ്ഞമാതിരി അത് അവർക്കോ അവർക്കടെ കുട്ട്യോൾക്കോ എന്തെങ്കിലും ജനിതക തകരാറുള്ളെങ്ക അല്ലാതെ ആ കുട്ടി ഒരിക്കലും എപ്പഴ് ഒരുപാട അഡിറ്റാന്നല്ല ഒര് ദിവസത്തില് രരമണിക്കൂറെങ്കിലും കാണാതെ അല്ലേ കൊർച്ചു നേരോങ്കിലും കാണാതെ ഒരു കൊച്ചിന് അഞ്ചു വയസ് വരെ വളർത്തിന്ന് പറയുമ്പോം അത് വല്യ അഭിമാനമായിട്ടൊന്നും തോന്നണ്ട കൊച്ചിന ഒരു ഇതും ഇല്ലാത്തത് കൊണ്ടാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞൊരു
സത്യം പറഞ്ഞ ആ സത്യാണ് സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് ലോക വിവരംണ്ടാവും എന്ന് എനക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ പഠിക്കുന്നത് ഫുള്ളും ഫോണുന്നു തന്നെയ അല്ലാതെ അവര് രക്ഷിതാക്കളെ കണ്ടിട്ടൊന്നല്ല അവര് കൊറെ കാര്യങ്ങൾ പഠിക്കുന്നത്
ഒരുപാട് അങ്ങ് കൊടുക്കാൻ കൊള്ളൂല പക്ഷെ നമുക്ക് കൊടുക്കാം പക്ഷെ കണ്ട്രോള് നമ്മളുടെ കയ്യിലായിരിക്കണാ അതായത് ഒരു പട്ടത്തിന് നമ്മള് ആഹ് പട്ടം നമ്മള് പറ ക്കാൻ അനുവദിക്കുന്നുണ്ട് പക്ഷെ ആ പട്ടത്തിന്റെ ശൃംഗ നമ്മ പ്പഴും നമ്മടെ കയ്യിലാരിക്കണം കാരണം അത് പകർന്നു പോവ്വാ തോന്നുമ്പോം നമ്മളി ഈ നൂല് പിടിച്ചുവലിക്യുല്ലോ ആ രീതിലാണ് ഫോണും കൊടുക്കണ്ടത് അല്
അതന്നെപ്പ നമ്മളിപ്പ ഞാനിന്നിവിടെ അരമണിക്കൂറ് അരമണിക്കൂറ് ഞാൻ പൊറമേന അവരെ രാവിലെ ഒര്പത്ത് മിൻറ്റ് എട്ക്കും പിന്നെ ശഅവർക്ക് രാത്രി വരെ ഈ അര മണിക്കൂർ കൊണ്ടോവണല്ലോ അപ്പൊ രാവിലെ പത്ത്മിനിറ്റ്ടുത്തയ്ഞ പിന്നെ ഉച്ചക്ക് പിന്നെ അടുത്ത പത്ത്മിനിറ്റ് എടുക്കൂലോ അപ്പൊ അങ്ങനെ ആവുമ്പോ അവർക്കും പ്രശ്നല്ല നമക്
നമുക്കും പ്രശ്ന ചെലപ്പോ നമ്മള് ഒരുപാട് നേരം കൊടുക്കും കൊർച്ചേരം കണ്ടോട്ടേന് വിചാരിച്ച് കൊടുക്കും ചെലപ്പോ അരമണിക്കൂർ നമ്മള് കട്ടയിലെ പടി ക്യാനുണ്ട അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ വരുമ്പോ ല്യേ സമയതൊരുകോളു വന്നാലും
കിട്ടിട്ടില്ലെങ്കി പിറ്റേന്ന് പറയും ഇന്നലെ ഫുള്ള് കിട്ടിട്ടില്ല കാ മണിക്കൂർ കിട്ടിട്ടില്ല ആ കാമണിക്കൂർ ന്ന് തരണം അത് തരൂല്ല ഒരു ദിവസഇത്രന്ന്പറ ന്നത് അത്രന്നെ അല്ലാണ്ട് അത് അങ്ങോട്ടിങ്ങോട്ട് മാറ്റിത്തരുനുല്ല എന്തായിട്ടും
അതന്നെ കിട്ടിയ ഇരുപത്തിനാല് മണി അരമണിക്കൂർ യൂട്ടിലൈസ് ചെയ്യണ്ടത് അവരുടെ കടമേ അത്കൂട്ടിവക്കാനൊന്നുംഅതന്നെ ഇരുപത്തിനല് മണിക്കൂർണ്ടാവുന്നുണ്ട്
ചെല കാര്യങ്ങള്
ആഹ് പിന്നെ ഇല്ലേ റേഞ്ച് ഇല്ലടാ
ന്ട്ട് മഴയ്ണ്ട
ഇപ് ആഹ് ഇപ്പ കേൾ ഇന്ന് മഴ പെയ്തിന് രാവിലെ പെയ്തിന് ഇപ്പ ഇല്ല കുറച്ച്ന് ള്ളത് കൊറച്ച് ന്ത് ഞാ വരും പേടിയില്ല വരും
മഴപെയ്താൽ നാളരവധികിട്ടൊ
അയ്യോ അതാ നല്ല ഫസ്റ്റ് അതാ ജോയി ക്കു മഴവന്നോണ്ടിരിക്കു നാളെ ലീവ്ട്ട്ന്നോക്കിയേ നോക്യാ ഫസ്റ്റ് ആയിട്ട് അതാ വന്നിട്ട് ചോയിക്കുവാ
ഇപ്രാവശ്യം അങ്ങനെലീവ് വന്നില്ല കൊർച്ച് ജില്ലകളിലാ വന്നുള്ളൂ കണ്ണൂര്, കാസ
നമ്മ ആ നമ്മക്ക് ഇവടെ മൂന്ന് ലിവങ്ങനും വന്നു മഴകാരണം. മൂന്നോ നാലോ ലീവ് വന്നന്നു തോന്നുന്നു
വടക്കൻ ജില്ലകളിലേക്കാണ് മൊത്തത്തില് മഴയെ ബാധിച്ചത്
ഉം നല്ല മഴേണ് അയ്യോ അല്ലെങ്കിൽ അവധി തന്ന ദിവസം മഴ പെയ്യലില്ല പൊതുവേ പക്ഷെ ഇപ്പം മിഞ്ഞാന് രണ്ട് ലീവ്ണ്ടായ്ര്ന്നു അന്നുംഒരേ മഴ
അന്ന് പൊതുവേ മഴ സൻ ജൂലൈ മൂന്നാം തീയതി മൊത്തത്തില് മഴയായിരുന്നു മറ്റേ സെന്തോമസ് തെന്നുംപറഞ്ഞിട്ട് പ്രാദേശികഅല്ല ക്രിസ്ത്യൻമാനേജ്മെന്റിനൊക്കെ അവധിയാരുന്നു
ആഹ് എന്തോ കണ്ടിനല്ല ഏതോരു ഔടെ ഇത്ണ്ടായിട്ടുണ്ട്ന്ന് മഴയുണ്ടവെഎന്തോ ഉണ്ടാവലുണ്ടന്ന് പറയിലില്ലേ
ഉരുള്പൊട്ടല
ഉരുള് പൊട്ടലല്ല അത്സംഭവം പറഞ്ഞാലന്ന്മഴയുണ്ടാവലേന്ന്പറയല് ഞാൻ മിഞ്ഞാന്ന് വാർത്ത വായിച്ചു പ്പോ ഒരാഴ്ച നല്ല മഴയായിരിക്കുംന് വന്നിട്ടുണ്ടായിരുന്നു
ആഹ് മറ്റേ ഇത് മ്ഹ് എന്താപറയാ മറന്നും പോയല്ലോ
അതെന്നെ വായ്ല് വെര്ന്ന് പൊർത്തേക്ക് കിട്ട്ണില്ല എതോ രൂപപ്പെട്ടു ആ ന്യുനമർദ്ദം രൂപപ്പെട്ടു അതന്നെ അത്ണ്ടായി അതോണ്ട് നല്ല മഴയുണ്ടാവുംന്ന് പറ പെയ്ന്ന്ണ്ട് മൂന്നും ജൂലൈ മൂന്ന് മുതല്
അല്ലേല് ആവ് മഴ ആയിരി റ്റിന്ന് പറയുണു ഇന്നലെ പറയ്ന്ന്ണ്ട് അലേട്ട്കളൊക്കെ മാറ്റിട്ട്ണ്ട് റി യെല്ലോയൊക്കെ റെഡാവാൻ ചാൻസുണ്ടന്നൊക്കെ പറയുന്നു ന്ന പന്ത്രണ്ട് ജി ഇല്ലേല്ലോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടന്ന് പറഞ്ഞിട്ടിണ്ട്
ബാക്കിയുള്ള ദിവസം ജോലിക്ക് പോകുന്നോണ്ട് ഇന്ന് കുറച്ച അധികം പണിയിണ്ടാവൂല്ലേ
ഇല്ല ഇന്ന് ഇന്നലെ ഞാൻ അതൊക്കെ ക്ലിയറ് ചെയ്യും. ഇന്ന് പൊതുവേ ആ ശനിയാഴ്ച അവധിയാ അപ്പം ഞായറാഴ്ച പൊതുവേ റെസ്റ്റ് എടുക്കണ രീതിയില്. അല്ലെങ്കി മടുത്ത
അതന്നെ ഹ് ഹ്
എനിക്ക് ഇന്നലെ കെറച്ച് പർച്ചേസിങ്ങ് കാര്യങ്ങൾക്കൊക്കെ പൊറത്തു പോവണ്ട വന്നായിരുന്നു. ഇന്നലെ പകല് വല്യ മഴ ഇങ്ങോട് വന്നില്ല. പിന്നെ പോയിട്ട് വന്നു എന്തായാലും ഇണ്ടാവും അടിക്കലും തൊടയ്ക്കലൊക്കെ എന്നൊള്ളതാണ്.
അതെന്നൊണ്ടാവും അതാണ് ഉം എന്നാ ഒക്കേടാ
ഇപ്പൾ ആ ഒന്നായിക്കോട്ടെ.
ഓക്കെ വിളിക്കാം.
ആ ശരി